ഹലോ ആഹ് കേൾക്കുന്ന്ണ്ട്
എന്ത് ഒക്കെ ഒണ്ട് വിശേഷങ്ങള് ഒക്കെ എന്താ പണി
പണി മക്കൾക്ക് ചായ കൊടുക്കലും ഇത് ഒക്കെ ഓരോ പണികളാണ്
ഉ
വൈകുന്നേരം അവർക്ക് ഉം ഇന്ന് സ്പെഷ്യല് ഒന്നും ഇല്ല ചായ നാളെ അവർക്ക് ചായ കിട്
തലുണ്ടേ കേക്കാത്തടത്തക്ക് വന്നു പോ ആ ബാക്ക്ഗ്രൗണ്ട് വ്യൂസ് വോയിസ് ഒന്ന് കേൾക്ക് ആ ബാഗ്രൗണ്ട് വോ വോയിസ് അവിടത്തെ
ആ ബാഗ്രൗണ്ട് വിസം ഉണ്ടാവാൻ പറ്റില്ലല്ലോ
ആഹ് ആഹ് മക്കളെ വോയിസ് ഇങ്ങനെ ആഹ് കേക്കണണ്ടേ
ഇപ്പൊ ഒരു ചായ ആ അപ്പൊ ക് അമ്മക്ക് എന്തേര് ന്താകുമ്പോ ക് ഒരു ചായ
ന്നട്ട് ചായ കുട് ചായ കുടി കഴിഞ്ഞോ?
ആഹ് ചായുടി ഒക്കെ കഴിഞ്ഞ്ണ്.
ആഹ് ആഹ് പിന്നെന്താ ഇന്നട്ട് രാത്രിക്കെക്കെന്താ ഞ് ഫുഡ്?
ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും ഒക്കെ ണ്ടായിര്ന്നു. ഇന്നിപ്പ അങ്ങനേര്ന്നു. വെള്ള്യായ് ആഹ് വെള്ള്യാഴ്ച എന്തേലും സ്പെഷ്യല് വാണം. ആഹ് അത് രാത്രിക്കക്ക് ണ്ട്.
ആഹ് അഹ്ശരി ഉം. അപ്പ ഞ്ഞ് രാത്രിക്ക് വേറെ നോ ക്കണ്ട ലേ. ഞങ്ങക്കു ഇവടെ അങ്ങൻതെന്നേനി ട്ടോ. ആദ്യ ഞങ്ങക്ക് രണ്ടു നേരം വെക്കണ്ടീനീ ചോറ്
അഹ് ശരി ആഹ്. അപ്
ഇപ്പൊ പിന്നെ ഞങ്ങള് ആഹ് അത്പ്പൊര് പ ഞംകഒക്കൊര് ഒര് റെസ് റ്റ്ണ്ടാവുലെ ഒന്ന് ര് ഫുഡ് ഒക്കെ പണി കഴിഞ്ഞ് ആഹ് ഒന്ന് ഇണ്ടാക്കി കട്ന്ന് പിന്നെ എണീക്കുമ്പോത്തിന് പിന്നിം അതേ മാതിരി ഏഹ് പണി അത് ചോറ് പിന്നി വെക്കണം. റെസ്റ്റ്ണ്ടാവും. ഇപ്പൊ പിന്നിം അങ്ങനല്ലട്ടോ ഇപ്പൊ പിന്നിം ഞങ്ങള് ഒന്നായിട്ട് വെച്ചാട്ട് റൈസ് കുക്കർന്റെ ആ കുടുക്കണ്ടല്ലോ. അയിക്ക് ഞങ്ങള് അയിക്ക് ഊറ്റിയാട്ട് അയിൽ വെക്കും ന്നാ പിന്നെ രാ ത്റിയൊരു ചൂടുണ്ടാവും. ഉം ഇപം അങ്ങനെ.
അങ്ങൻത്തെ തൊക്കെ ണ്ടല്ലോ ഇപ്പം. ആഹ് ഇന്നാ പിന്നെ അത്രങ്ങട്ട് തണു തണുക്കൂല്ല. മറ്റത് തണ്ത്താല് പ്പം ഉം കയിക്കാനൊരിത് ഇതേക്കാരം.
തോന്നൂല്ല ആഹ്. ഇപ്പയ് ഇപ്പയ് വെറക് കൊർച്ച് കമ്മ്യാണ്. ഇപ്പ ന്ന് തല്ലിപ്പോം അല്ലാതെ ഗ്യാസിന്റെ ആഹ് ഗ്യാസിന്റെ ആഹ് ക്ഷാമോണ്ടേ ഇപ്പെല്ലാര്ക്കും വെറക് വാണ്ട്യോൽക് വേണംന്നോണ്ട് നമ്മക്ക് കിട്ടാല്ലപ്പേയ്. അപ്പ അതുകൊണ്ട് പിന്നെ ഞ ഒറ്റ നേരത്തെ വെപ്പാക്കിന്നാ പിന്നെ വെറ
സംഭവത്തില് ആഹ് ആഹ് സംഭവ ത്തില് ചൊം പിന്ന ചോറ് വെന്താല് ആ അടുപ്പത്തന്നെ കറി ഉപ്പേരി എല്ലും വെക്കലെ. യി വെറക് അടുപ്പത്തായാല് വേം വേം പണിം വേഗം ഇപ്പ ഞമ്മളെ ഇത്പ്പൊ പണിം കയ്യും. എല്ലും കയ്യും. ഞമ്മക്ക് റെസ്റ്റുആയിക്കും പിന്നെ.
റെ ആഹ് പെട്ടെന്ന് നമ്മക്കെന്താറിയൊ ഞമ്മള് ചോറ് അതെ അമ്മളാ ചോറ് ഊറ്റുമ്പോത്തിന് കറിക്ക്ള്ളതായാലും ഉപ്പേരി കില്ല അത് അവടെ മ്മള് റെഡിയാക്കി വെക്കണം. ഇന്നാ പിന്നെ നമ്മൾ ചോറു, വെക്കണം ഉം. അപ്പമ്മള് ചോറ് ഊറ്റുമ്പോത്തിനും നമുക്കട ഉപ്പേരിയാക്കാ. കയ്യും അ തെ അമ്മള് അങ്ങനൊക്കെ റെഡി ആക്കി വെ
ആഹ് ഇന്നാ ഓരോന്നോരോന്നങ്ങനെ വെച്ച് ആഹ് പിന്നെ വറവ് ഇടല് പിന്നെ ആക്കം പോലെ ഇട്ടാലും ഇത് ഇത് വേഗം ആഹ് അത് നമക്ക് ഇതില്ല അയ്ന് സമയം കൊർച്ച് മതിയല്ലോ.
ആഹ് ഇങ്ങളെങ്ങനെ പ ആഹ് ഇങ്ങള് പച്ചക്കറികളൊക്കെ എങ്ങനേണ് ഇങ്ങൾ കാൺ ഏഹ് ന്ന് കടേന്ന് വാങ്ങലെന്തെങ്കിൽ കൃഷി ചെയ്യലൊ?
ആഹ് ഞങ്ങള് പച്ചക്കറികള് പിന്നെ വാങ്ങലാണ് അധികം കൃഷി ചെയ്യാറുണ്ടായിരുന്നു കൊർച്ച് മുന്നേ ഇപ്പ മക്കളും തൊക്കെ കയ്യൂല നമ്മക്ക് മക്കളന്നെ മേനേജ് ചെയ്ത് കൊണ്ട് വര്ണ്ടെ പിന്നെ നമ്മക്ക് കൃഷി ഒന്നും
പ്പണ്ടോ ഇങ്ങക്ക് കൃഷി ചെയ്യാൻള്ളോരു ഭൂമി ഇണ്ടോ
ആ ആ ചെയ്യാൻല്ല ഭൂമിയൊക്കെ ഭൂമിഴിണ്ട് അവ്ടെ എങ്ങനെ അത് അ ആ ചെറുതൊക്കെ അവിടെങ്ങനെ ചെയ്യും അല്ലാതെ ഞമ്മള് ആ
ഉം ഇത്പ്പോ ഇവടെ ഇവടിം ഞങ്ങള് കൂടുതല് വാങ്ങ ആ അങ്ങനെ ചെയ്യ്ണ്ട് ലെ ആ
ല്ലാതെ വിശല്ലാതെ നമുക്ക് കൈ
ആ അതെ വെശല്ലാതെ കയ് ഉം ഇവടെ ഞങ്ങക്ക് ചെ ചെറിയൊരു പറമ്പ്ണ്ട് ഒരു ഏഴ് സെന്റില് അപ്പം അവടെ ഇങ്ങനെ ചെറ്ങ്ങനായിട്ട് ഇങ്ങനെ കൃഷി പയറോ അല്ലങ്കി വെണ്ടേ അല്ലങ്കി വഴുതനെ അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൃഷിണ്ടാവും ഇപ്പം വ വഴുതനെണ് ഇപ്പ നമുക്ക് എന്താ അറിയാേ നമുക്ക് ഏ മായം ചേർ ക്കാത്തെ നല്ല ഫുഡ നമുക്ക് ആ കി കയിക്ക നമ്മള് ഇണ്ടാക്കിയതായോണ്ട് നമ്മുക്ക് പൂർണായിട്ട് പച്ചക്ക് വേണെങ്കില് അമ്മക്ക് കയിക്കാ
കഴിക്കാം നമുക്ക് വിശ്വസ്തായി കഴിക്കാം മറ്റേ നമ്മളങ്ങനെ കഴിക്കാൻ പാടില്ല
ഉം എപ്പം പിന്നെ മൊളകില്ലേ മ്മളെ ക ആ അങ്ങാടി മൊളക് അർഞ്ഞ നീണ്ട മൊളക് കറിക്കു പോയി ഉപയോഗിക്ക്ണ ആ അത് ക്കണ്ട് അത് അത് ഒര് ഒരു വര്യായ്ട്ട് അങ്ങനെ ആ മൊളകൊക്കെ അങ്ങനെ കൃഷി ചെയ്ത് വെച്ചിട്ട്ണ്ട് പിന്നെ പയറ് പ
ത് ഞങ്ങളും തന്നെ അങ്ങനെന്നെ ചീരാ പറങ്കിയാണോ കാന്താരി ഇണ്ട് കാന്താരി ഇണ്ട് എൻ എല്ലാ ദിവ്സ് ത് ഞങ്ങൾക്ക് ബ ഉം ദ ഇടാറ് പീടിയേന്ന് മൊളക് വാങ്ങൽ കുറവായിരിക്കും ഉം ആ ഇപ്പം മയേന്റെ ഈ വെയ്ൽ ഇല്ലേ
ഇപ്പ എന്താ അറിയോ ഈ മൊ ഈ തെയ്യിനെന്നെ പെട്ടെന്ന് ചട പ്പ് വര്ന്ണ്ട്ലേ
ആ ചടപ്പ് ഇപ്പ കൊറേശേ ആയി കൊർ കൊറേ ദിവസായിട്ട് ഇപ്പൊ ഇങ്ങള് പർഞ്ഞ പോലെന്നെ ചെ മൊളൊകോക്കെ അങ്ങനെ ഇതായിട്ട് പോവാണ്
ആ ചടപ്പ് വരാണ് ചുരുണ്ട് പോവാണ് അഴിന്റെ ഇലക്കൊക്കെ
ആ ഇല ചുര്ണ്ടു പോകാന്ന് നമ്മള് വേഗം മര്ത്തിമേലെ ഒള്ളു ഓടും അവടെ ഇപ്പൊ ഇതേപോലെ മ പ്പൊ അങ്ങനെ ഇല്ല ഓരോ കാലത്തിനു ഓരോതാണല്ലേ വെയിലോണ്ടായിരി അത്ര വെയിലല്ലേ മനുഷ്യരന്നെ വെയിലത്ത്ൺ എന്താന്നറിയോ അമ്മാതിരി ഇതാണല്ലോ
ഉം നിങ്ങള് പിന്നെ ഈ ഈ മുരി ഈ ചീ മുരിങ്ങ, ചീര അങ്ങൻത്തെ സംഭവങ്ങളൊക്ക ഉം കഴിക്ക്ണേനൊന്നും കോഴപ്പല്ലല്ലോ അലർജി സംഭവായ്ട്ടൊന്നും ഇല്ലല്ലോ
ആ ഇല്ല അങ്ങൻത്തതൊക്ക കഴിക്കണം ഇവടെ വാ ഇപ്പാകൊ ക്കെ നല്ല ഇഷ്ടാ ചീര മുരിങ്ങ ഈ ഇലകള് ഇലകളല്ലെങ്കിലും വല്ലാത്ത രസാണല്ലോ ആ ഇന്റെ മകൾക്കൊക്ക ഈ ഇല ഈ മുരിങ്ങന്റെ ഇലെക്കെ എന്തോരിഷ്ട എല്ലം കഴിക്കു എടാ. അങ്ങനെ തന്നെ കഴിക്കും.
ആഹ് ഇൻക്ക് മുരിങ്ങന്റെ ഇലെനാ ട്ടിലും എനിക്കിഷ്ടം ചീരേന്റെലെയാ. ഇൻക്ക് മുരിങ്ങെന്റെലെ ഞാൻ കൂട്ടൂല ഇനിക്കിഷ്ടാണ് പക്ഷെ ഇൻക്ക് അയ്ന്റെ താളിപ്പാണ് ഇഷ്ടം മുരിങ്ങിന്റെ താളി. അയ്നോട് കറി വെക്കൂലേ താളിപ്പായിട്ട്. കൊറച്ച് മുരിങ്ങേ പറ്റുള്ളൂട്ടോ. കുറേ മുരിങ്ങ ഇണ്ടായാ രസല്ല. കൊറച്ച് മുരിങ്ങായിട്ട് വെളിച്ചെണ്ണേല് ത്. ആഹ് അ ത് നല്ല ടേസ്റ്റാ മുരിങ്ങന്റത്. പിന്നെ അ തേമാതിരി നമ്മളെ പടവല ഇല്ലേ പടവലം? പടവലല്ല പടവലല്ല അ ഏഹ് പടവലല്ല മറ്റേ സാനല്ലേ. എന്താ എന്തന്നെ ഒരു കുമ്പളം കുമ്പളം കുമ്പളത്തിന്റെ ഇലല്ലേ?
ആഹ് കുമ്പളത്തിന്റെ എല വെക്കല്ണ്ട്. മത്തന്റെ എലയൊക്കെ ക വക്കല്ണ്ട് താളിക്കണ്ട്.
വെക്കെ ആഹ്. ഈ കുമ്പളത്തിന്റെ എല വെച്ചാൽ എന്താറിയോ? ഇൻക്ക് അത് ന്ന് ഞാൻ ഊമ്പിടുക്കും ആ എലേന്ന് എന്ത് ഊമ്പിട് ക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കുമ്പളത്തിന്റെ എലന്റെ കറി. ഞങ്ങള് ഈ ഞങ്ങള് ചെലപ്പോ പത്ത് മണിക്കൊക്കെ ഏഹ് ചോറോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ ചെലപ്പോ ഇണ്ടാവല്ണ്ട്. ഈ ബാലൻസിന് ചോറ്ങ്കി തെളപ്പിച്ചൂറ്റിങ്ങാണ്ട് ആ ഒരു പത്ത് മണി സമയത്ത് ഏഹ് എന്നൊന്നുല്ല പ്പളേങ്കിലും കയ്ക്കുമ്പോ ഇപ്പൊ ഒന്നും ഇല്ലന്നാണെങ്കില് പിന്നെ വേം ഈ കുമ്പളത്തിന്റെ എല പോയ് താളിക്കു.
ആഹ് ആഹ് വീട്ടിലുണ്ടായാ അമ്മക്ക് അവ്ട്ന്ന് എട്ത്തങ്ങ്ട് താളിക്കാ. മുരിങ്ങായാലും പിന്നെ പപ് പ്പായ ആയാലോ ഒക്കെ മ്മളെ വീട്ടില് എല്ലാ ഇണ്ട്. അമ്മക്ക് എവിടെയു പിന്നെ ദാ താമസി ക്കണ്ടല്ലോ?
ആഹ് അതെ. ഇവിടെ ഞങ്ങള്ത് ന്ന് പറയണെങ്കില് ഇവടെ ഞാന് തറവാട്ടിലാണ്. പക്ഷെ ഇവിടെ ഈ ഇവരെ ഇമ്മണ്ടല്ലോ? അമ്മായിമ്മ. അത് അത്യാവശ്യ കൃഷിയൊക്കെ ചെയ്യും. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ കാര്യത്തിലൊക്കെ.
ആഹ്.
ഉം അപ്പൊ ഊ ഓര് നന്നായിട്ട് ചെയ്യും. അത് മാതിരി മുരിങ്ങി, ഈ മുരിങ്ങിന്നെ രണ്ട് വിധ മുരിങ്ങണ്ട്. ഒന്ന് വല്യ
അമ്മുരിങ്ങയില, മത്തന്റെ എലയൊക്കെ നല്ല ഇഷ്ടാ. എന്റെ ഇമ്മമ്മാക്കും നല്ല ഇഷ്ടായിരുന്നു. ആഹ് നല്ല ഇഷ്ടാ ഉം. എവിടേച്ചാ അവിട്ന്ന് പറിച്ച് കൊണ്ട്
ആ കോവക്കന്റെ ഇല്ലേ?
ആഹ് കോവക്
കോവക്കന്റെ ഇല. ആഹ് അത് ഇണ്ടല്ലേ. ഞങ്ങക് ക്കറിയില്ലേനു കേട്ടോ ഈ കോവക്കന്റെ എല്ലാ നമക്ക് ഉപ്പേരിയാക്കാനൊക്കെ പറ്റുംന്നൊക്കെ. അറിഞ്ഞെ ഈ അടുത്തായിട്ടാണ്. എനക്ക്റിയില്ലേനു അത് ഉപ്പേരിക്കാ പറ്റുന്നില്ല കാര്യം.
ആഹ്. കോവക്ക ഞാന്, ഉപ്പേരി വെച്ച് ഞാനും കഴിച്ചിട്ടില്ലട്ടോ. ഞാന് കോവക്ക, ഞാൻ കോവക്കാന്നാ വിചാരിച്ചെ. കോവക്കല്ല രസാ.
ആ കോവക്കന്റെ ഇല്ല. ഇലല്ലേ ഇല.
ഇല. അത് നല്ലൊരു ഔഷധായിരിക്കൂല്ലേ? ഏതോ ഒരു അസുഖത്തിന് പറ്റ്
അത് ഈഹ് അത് ഞാ ഡോക്ടറ് പറഞ്ഞിന് ഇമ്മാനോട്, ഡോക്ടറ് പറഞ്ഞതാണ് ഇങ്ങനെ കോവക്കന്റെലയൊക്കെ ഇങ്ങക്ക് ചോറ്റിക്ക് കൂട്ടി തിന്നൂടെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പളാണ് കോവക്കന്റെ എലയൊക്കെ കറി വെക്കാൻ പറ്റൂ
ആഹ് ഞാനിപ്പം കേൾക്കാണ്. ആഹ്. അല്ല പറ്റുവായിരിക്കും നമ്മള അതിന്റെ കായ നമ്മള കഴിക്കാ അപ്പൊ പിന്നെ ഇലയും പറ്റും പിന്നെ അല്ലാ ഏസ്നെ ഇലക്കെ പറ്റും ഞമ്മള ഈ കാട്ട്ത്തെ ഈ തുക ഇണ്ടായിര്ന്നു അത് കറി വെച്ച് താളിച്ചാ എന്തോര് ടേസ്റ്റ
ആഹ് അത് ഒരു മുള്ള് മുള്ള് പോലക്ക്ണെ അതല്ലെ അയിലല്ലെ മുള്ളു മുള്ള് മുഴ പോ ഞാൻ ആഹ് ഞാൻ ഇവടെ വെച്ചിട്ട്ണ്ട് എങ്ങ്ട്ട് അയിന്റെ കറി ഒരു പച്ച കളറായിരിക്കൂലെ
ആഹ് കൊറ
അയിന്റ കറി ഇല്ലേ ആഹ് ഇലന്റെ ആഹ് ഏഹ് പിന്നെ ആഹ് പച്ചഹരിതകം ആഹ് കറിയില് വെള്ളത്തില് കറിന്റെ വെള്ളത്തി ആഹ് ആഹ് ഒരു കറിന്റെ വെള്ള ആഹ് വന്ന്ട്ട് അയ് ഞാൻ ഒരീസം വെച്ചീന്നു ഞാനീ ഇതേമാതിരിയെന്നെ യൂട്യൂബ് നോക്കി ഞാൻ അങ്ങനൊരു കറി വെക്കാന്ന് ഇൻക ഇന്നൊക്ക പറയ പക്ഷേ ഇക് നമ്മളെ അത്ര അങ്ങ്ട്ട് ഏഹ് ഇൻക്കറിയ യൂട്യൂബിലൊര് പെണ്ണിങ്ങനെ ഉം വീട്ടിലൊര് യൂട്യൂബിന്റെ ഒരു പെണ്ണിങ്ങനെ വെക്ക്ണ കണ്ടപ്പളാണ് ഞാന് അങ്ങനെ വെ ചോക്കലേന്നിങ്ങനെ
ഞാൻ തന്നെ ഒരു ദിവസെന്റെ വയെ ഇൻക് വയെ പ്രഗ്ന്ന്റാവ്ണ സമയത്ത് ഞാൻ ഇതേപോലെ പിന്നേ ഇവടെ കൊറേ ഇണ്ടാര്ന്ന് അതൊക്കണ് ഇൻക്ക്പൊ വല്ലാത്തൊരു പൂതി ആഗ്രഹം ഇണ്ടാര്ന്നു അപ്പൊ അത് ഒക്ക പറിച്ച് പറിച്ച് കൊറേ പറിച്ചു ഇന്ന്ട്ട് ഞാൻ താളിപ്പ് ഇണ്ടാക്കി
ആഹ്
അങ്ങനെ കൊറച്ച് ഇണ്ടാക്കി ഞാ ഇവടെ വല്യെ ഇഷ്ടൊന്നും ആർക്കില്ലായിര്ന്നു ഞാന നല്ലോണ്ട് കഴിച്ചു അട്ട് ഇൻക്ക് വയറിളക്കൊ ഒക്ക പുടി ചു പിന്നെ ഇൻക്ക് അതോണ്ട് ഇങ്ങ്ട്ട് ഒരു വെറ്പ്പ് വന്ന് കാര്ണം എന്താ അ പിന്നെ എന്തേലും വിഷം പെട്ടോന്ന് വീനല്ല നീ ഒക കൊറേ ഞാൻ കഴിച്ചു ഇഞിപ്പൊ അതറ്റെ വയറിന് പിടിച്ചിലേന്ന് അറീല ഏത് ഏറി
ആഹ് ചെല വയ് എല്ലാ അത് കയ്ല അമൃതം വിശന്നാണല്ലൊ പറച്ചില് ഉം അപൊ അങ്ങനാ ആഹ് പിന്നത് പോയി മുരിങ്ങന്റെ എലെന്നെ രണ്ട് സൈസ് എലണ്ട്
ങ്ങളും ദമ്മള് പ്രകൃതിദത്തമായ ഫലങ്ങളും അതൊക്കെ കഴിക്കണേന് ഇദാണ് നല്ലതാണ് ആരോഗ്യത്തിനും ആഹ് അതെ ആരോഗ്യത്തിനും ഇതിനൊക്കെ
നല്ലതാണ് ഇന്ന പിന്നെ വേറെന്താ ഇന്ന പിന്നെ വിളിക്കാട്ടൊ ഇന്ന ഞാന്
ഓക്കെ ആഹ്
ഇന്ന ശരി
ഓക്കെ